ഹലോ
ഹലോ
ആഹ് പറ്ഞ്ഞോളൂ
ഉം ഓക്കേ കേൾക്കുന്ന്ണ്ട്ല്ലെ റിങ്ങൊന്നും ചെയ്യുന്നില്ല നേരെ കോള് അറ്റന്റെയാണ്ലെ
റിങ്ങ് ചെയ്യല്ലോ
ഉം ഇന്ക് റിങ്ങ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നില്ല നേരെ ഹലോ ന്നാണ് കേട്ടെ
ആണോ എന്തെങ്കിലും അവിടുത്തെ പ്രശ്ന നല്ല വിശേഷം
ഉം
അവിടെ
ഇവിടേം സുഖായിട്ട് പോവുന്നു റെസ്റ്റിലാ ആഹ് മഴ രാവിലെ നല്ല മഴായിരുന്നു ഇപ്പൊ പ്ര ഏഹ് അല്ലല്ല എല്ലം കഴിഞ്ഞ് പ്രസവിച്ചിട്ട്
ആഹ് അങ്ങനെ റെസ്റ്റിലാണ്
ആഹ് അപ്പൊ ആഹ് ഒരു മാസം ആയി ആഹ്
എന്താ കുഞ്ഞ്
പെൺകുഞ്ഞാ
ആഹ്
നോർമൽ ഡെലിവറി അല്ലായിരുന്നോ
ആഹ് നോർമലായിരുന്നു
ആഹ്
രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഓ ഒന്ന് ഉറങ്ങി എണീറ്റ്
ആണില്ലേകുട്ടി ഉറങ്ങാ
കഴിഞ്ഞു ആഹ് കുഞ്ഞു ഇപ്പം ഉറങ്ങാണ്
എന്താ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞോ ഫ്രീ ആയോ
ഓ ഫ്രീയാണ്
ആഹ് അത് ശരി കുട്ടികളൊക്കെ ഉണ്ടോ സ്കൂള് പോയോ
ആഹ് ഉണ്ട് രണ്ടാളുണ്ട്
ആഹ് സ്കൂളിൽ പോയോ
ആഹ് സ്കൂള് പോയി
അവരൊക്കെ പോയാൽ തന്നെ ഹ് ഹ് പോകുന്ന തിരക്കൊക്കെ കഴിഞ്ഞാല് ഹു ഹു രാവിലെ കൊറച്ച്
രാവിലെ എണീറ്റാല് വല്ല്യ ഒഴിവൊന്നുല്ല്യ പിന്നെ ഓല് പോയി കഴിഞ്ഞാല് ലീവ് വാ ഒഴിവാണ്
ആഹ് അത് ശരി അങ്ങനെ രാവിലെ പോവുന്ന ടൈമില് ആവിട് തിരക്കെക്കണ് കഴിഞ്ഞ പിന്നെ കൊറച്ച് ടൈം ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാം
ഫ്രീ ആയിരിക്കും ഇപ്പൊ വരും ഒരാള് വലിയോൻ വരും ഇപ്പം ഭക്ഷണം കഴിക്കാന്
ആഹ് ആഹ് അടുത്താണോ സ്കൂൾ അടുത്താണോ
അതെയതെ
ആഹ് സ്കൂളൾ അടുത്താണെങ്കിലേ കഴിക്കാൻ വരാനൊക്കെ പറ്റുള്ളൂ നിലക്ക് രാവിലെ കൊണ്ടു പോണോ
അല്ല ഇപ്പം അവിടെ ഇണ്ടല്ലോ ഫുഡുണ്ട് കൈക്കൂലാന്നേ ഉള്ളു
ആഹ് അങ്ങനെ വീട്ടിന്ന് അടുത്തായതുകൊണ്ട് അല്ലെങ്കി ഇപ്പ കഴിക്കേണ്ടി വരുമല്ലോ ആഹ് ഇങ്ങനെ
അങ്ങനെ ടീച്ചേഴ്സിന് നമ്മള് പേ നമ്മള് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം ഉച്ചഭക്ഷണ ത്തിന് വീട്ടിലേക്ക് പറഞ്ഞു വിടണം പറഞ്ഞാണ്ട് ന്നാലെ ഓലേ വീട്ടിക്ക് വിടുള്ളൂ അല്ലാതെ വീട്ടൂല. അന്തറഞ്ഞാ ഓല പിന്നെ നമ്മള് ഇതിയിലാണല്ലോ വിട്ണത്. പിന്നെ ഉച്ചക്ക് ഓല് ഷ് ഭക്ഷണം കഴിക്കാം വരാറ്ണാണ്ട് പിന്നെ വേറെ എവിട് കെങ്കിലും പോയാലേ നമ്മള് ടീച്ചേഴ്സിനേ അല്ലേ കുറ്റം പറയാ.
പലീവായാലും അവരിങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. ഓള്ക്ക് വിട്ടിട്ട് വരാതിരിക്കാണോ? അതോ ലീവ്ന്നെയാണോ? എന്ന് ഉറപ്പിക്കാൻ വേണ്ടീട്ട് വിളികൊല്ലോ.
പിന്നെ എന്താന്നറഞ്ഞല് ഒരു പത്ത് മണിക്ക് ക്ലാസ് സ് തൊടങ്ങണേ. പത്തരയാവുമ്പോത്തിന് അന്ന് വരാത്ത കുട്ടിളെ പേരൊക്കെ ഗ്രൂപ്പില് വിടും.
ആഹ് അത് ശരി
അപ്പൊ നമ്മക്കറിയാലോ നമ്മള് വീട്ടിൽ നിന്ന് പോന്നണോ മക്കള് എന്ന്
അതെ ഹും ഇപ്പല്ലാം നല്ലതാണ്.
നല്ലതാണ്. ഹു ഹും
അഹ ആഹാ
ത്രആളാ?
ഇനിക്ക് മൂന്നാള്.
മൂന്നാള്
ആഹാ വര
മറ്റോല് എന്താ പഠിക്കാ
ആഹ് ഒരാൾക്ക് പനിയാണ് സ്കൂള് പോയിട്ടില്ല.
ആഹ്
അപ്പൊ പ്പൊരു പനിയാണല്ലോ എല്ലായിടത്തും ഉണ്ട് ഒരു ആഹ് കാണിച്ച് കാണിച്ച് മാറിയിരുന്നു സ്കൂളി പോയിരുന്നു പിന്നെ വീണ്ടും തലവേദന ആായിട്ട്. വീണ്ടും ജലദോഷം ഒന്നുമല്ല ഇപ്പോഴത്തെ പനി അങ്ങനെയാണ് പ് പനി മേൽ വേദനിം അതൊക്കെ ആയിരുന്നുണ്ടായിരുന്നേ പ്പൊ പിന്നെ തലവേദന ചുമയൊന്നില്ല ജലദോഷം ചുമന്നില്ല പനി മേല് വേദന തലവേദന
ആഹആഹാ
ഒരു വയറിൽപ്പനിയാണ്. എല്ലായിടത്തും ഉണ്ട് ഇനിപ്പോ ബാക്കി ക്കിള്ളർക്കൊക്കെ വരാതെ അവളെ ഈ റൂമിലേക്ക് അങ്ങനെ കയറ്റാതിരിക്കയാണ്. ചെറിയ കുഞ്ഞുള്ളതല്ലേ പേടിയായിസേ ആഹ് അടുപ്പിക്കാതെങ്ങനെ നിക്കാണ്
ആഹ് ആ നല്ലതാണ് പറയാൻ പറ്റൂല ഇപ്പത്തെ വൈറൽ പനിയല്ലേ
ആഹ് വയറൽപ്പനി എല്ലായിടത്തും ഉണ്ട്. ഒരു പനി വന്ന് പെട്ടിട്ടുണ്ടെങ്കി പിന്നെ റെസ്റ്റ് ഫുള്ള് കിടത്തം ഉറക്കം ഏഹ പനി വന്ന ആള് ഫുളള് ഉറങ്ങനെ ഉറങ്ങന്നെ ഭയങ്കര ക്ഷീണാണ്
ക്ഷീണം ഇണ്ടായിരിക്കുംല്ലെ എന്താ ഓറസ് എന്തെങ്കി തരുവോ ഓക്കെ കിട്ടിയോ ഹോസ്പിറ്റല്ന്
ഇല്ലല്ല ഓറസൊക്കെ ഈ വയറ്റന്ന് പോകുന്നീനല്ലേ കൊട
ക്ഷീണത്തിനും നല്ലതായന് പറഞ്ഞ അറിയില്ലട്ടോ
ആ ഇപടെ കഞ്ഞി മാത്ര കുടിക്കുന്നത്
ആണോ?
പനിയാതുണ്ട് നല്ല ക്ഷീണം പിടിച്ച പനിയണ് ഇപ്പത്തത് ആ ഭക്ഷണേ വേണ്ട കഞ്ഞി കോരി കൊടുക്കണം കുടിക്കണൊന്നില്ല. ഭയങ്കര മടിയാണ്. കിടന്നാ കിട്ന്നോറങ്ങന്നെ ആഹ ആഹ ടി വി കാണ് ണ്ട് അവിടെ. ടി വി കണ്ടൊണ്ടിരിക്കയാണ്
ആഹ് ആഹ
ഉം കെടന്നോ. മഴയില്ല. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ പെയ്തിട്ടില്ല.
ആഹ്.
രാവിലെ നല്ല മഴ കണ്ടപ്പോന്ന് ഫുള്ള് മഴേക്കാർന്ന് കരുതി. പക്ഷെ അത അതോട് കൂടി കഴിഞ്. ജൂണായപ്പോളും, ഞാൻ ജൂണിലാണല്ലേ പ്രസവിച്ച കടക്കണെ. മഴേക്കാർന്ന് പറഞ്ഞപ്പ പത്തിരുപത് ദിവസമായി
മയ പെയ്ത്
നല്ല ചൂടാണ്. ഇങ്ങനെ ജൂണില് മഴയത്ത് ഇങ്ങനെ പ്രസയിച്ച് കെ കെടക്കാർന്ന്. ത് ഇപ്പ നല്ല ചൂടായുന്നു. ഇപ്പ രണ്ടു ദിവസ ആയിട്ട് മഴിണ്ട്. ഞാൻ ചൂടത്ത് ഇങ്ങനെ വിയർത്തരിച്ച് കിടക്കാണ് പറഞ്ഞെ. രാവിലത്തെ ആ കുളിയൊക്കെ കഴിഞ്, പുഴുങ്ങലൊക്കെ കഴിഞ്ഞ് വരുമ്പോ, ആഹ് ജൂണാണ് മഴേണ് നല്ല സുഖായിട്ട് കിടക്ക എന്നൊക്കെ പറഞ്ഞപ്പോ, ഇപ്പൊ രണ്ടു ദിവസായിട്ട് മഴണ്ട്.
അതന്നെ. ല്ലെ കുട്ടികള് രാത്രി ഒറങ്ങോ?
ഏ കൊറച്ച് കച്ചറേണ്.
അതെല്ലേ.
കരച്ചിലൊക്കെ ഇണ്ട്. പിന്നെ ചെലപ്പോ ഒറങ്ങും. കൊറച്ച് സമയൊക്കെ കരഞ്ഞിട്ട്, പിന്ന ഒറങ്ങും. ഞാനും തന്നെ ഇപ്പ രാവിലെ എന്റോർക്ക ഒരോർക്ക ഒറങ്ങി എണീറ്റതാണ് ഞാന്. രാത്രിക്കത്തെ പോയൊർക്കൊക്കെ.
അല്ല പകല് ഉറങ്ങിയാല്, ങ്ങക്ക് അതിന്റെ കൂടെ ഒന്ന് ഉറങ്ങിയാൽ മതിയല്ലോ.
ആഹ അതെ അത കുട്ടിയാള് വേറെണ്ടാവുംമ്പളെയ്. അതൊന്നും നടക്കൂല.
ഏഹ് ആദ്യത്തെ പ്രസവത്തിന് മാത്രെ അതൊക്കെ നടകൊള്ളു.
അതൊക്കെ ശരിയാട്ടോ. ഒര് അടങ്ങി കടക്കല് ഫസ്റ്റ്ത്തെ പ്രസവത്തിലേ കയ്യുള്ളു.
ഉം പിന്നൊക്കെ കണക്കാ.
ഓ തന്നെ. ഇപ്പ അങ്ങനെ പ്രസവിച്ച് കടക്കലും ഇല്ലല്ലോ.
ഇലെയ്. എവടെ ഇപ്പ ഇങ്ങനെ വന് ഇങ്ങനെ പറയ്ണ്ട്. ഒക്കെ ഫോണ്. പണ്ട് ഒരു പേപ്പറിന്റെ കഷ്ണം പോലും വായിക്കാനായി ഒക്കുലേനു. ഇപ്പൊ ഫുള്ള് ഫോണില് നോക്കിരിക്കാണ്. അങ്ങനെ പറയ്ണണ്ട്‌. അങ്ങനെ ചീത്തറയും. ഇന്ന ഫോണ് നോക്കാതിരിക്കാൻ വയ്യാനും.
ഇങ്ങളെ ഹസ്ബൻറ് എങ്ങനെ നാട്ടിലാ?
ആഹ് നാട്ടിലാണ്. ഹസ്ബൻഡുണ്ട് കൊറച്ച് സമയം കുട്ടീനെ നോക്കാന്. അത് കഴിഞ്ഞാ കടേ പോകും.
ഏഹ് ഇങ്ങളെ വീട്ടിലല്ലേ പ്രസവിച്ചട
ആഹ് ഇവിടെ അല്ല. ഹസ്ബൻറിന്റെ വീട്ടിക്കാ.
ആഹ്.
ഉം അങ്ങനെ അങ്ങനെ പോണ്. ഇനി ഇത് നാല്പത് ദിവസം കഴിഞ്ഞിട്ടണം.
അതന്നെ.
പറഞ്ഞാല് അത്ര സുഖള്ള പരിപാടിയൊന്നുല്ല. ആലോചിക്കുമ്പോ ആൾക്കാർക്കൊക്കെ ആ വെറുതെ കടന്നാ മതി. നല്ല സുഖാണ് ന്നാ സമയത്തിന് ഫുഡ് എത്തും. പക്ഷെ അനുഭവിക്കുന്നോൽക്ക്. ഭയങ്കര ഇത്ര എടങ്ങേറ് പിടിച്ചൊരു സംഗതി വേറെല്ല. ഈ ഒരു സമയം കഴിഞ്ഞിട്ടണം കൊറച്ച് വലുതായി കിട്ടണം.
ആഹ് അതന്നെ നമ്മള് കുറച്ച് വലുതായി പിന്നീ വിചാരിക്കും ഒന്നും കൂടി വലുതായി കിട്ടണംന്ന്. നമ്മളെന്താ പറയാന്നറിയോ മുട്ട് കു ത്തുമ്പ പറിം നമ്മള് നടന്ന് കിട്ടണം എന്നാ കുറച്ച് സുഖം നടന്ന് കിട്ടിയ അതിലേറെ പിത്തന്നെയാണ്.
ഉം ഞാൻ വിട്ട്. ഒരു മൂന്ന് മാസം ആയി കിട്ടീനെങ്കിന്നാണ്പ്പ ന്റെ മനസ്സില്. കുട്ടിക്ക്. അത് കഴിഞ്ഞാ പിന്നെ ഒരു ആറു മാസായി കിട്ടീനെങ്കി നേക്കാരം ഫുഡ് കഴി ക്കാൻ തൊടങ്ങീണെങ്കി നയിക്കാരോ. അതന്നെ അ ങ്ങനെ അങ്ങനെ പോക്ണ്. ഇനിക്കീയൊരു സമയം കഴിഞ്ഞിട്ടീനെങ്കി ന്നാണ് മനസ്സില്.
ആഹ് വല്ല്യ ആളെത്രേല്ലാ?
എങ്ങനെ?
വല്ല്യ കുട്ടി എത്രേല്ലാ?
വെല്ല്യ കുട്ടി ആറല് ആറാം ക്ലാസ്സില്
ആഹ് അത് പിന്നെ
ഏഹ്
ഇവടെ മയ വരുന്നുണ്ട്
ഉണ്ടോ എന്ന ഇവിടെ ചെറിയ വെയിലാണ് ട്ടോ വെയിലരച്ച് ചെറിയൊരു വെയില് വരുന്ന തുണികളൊക്കെ ഇട്ടക്കണേ അയ്യലിൽ എറത് കുട്ടിന്റെ ഞാൻ പ്പങ്ങനെ ബാൽക്കണിൽട്ടക്കണത് മഴ പെയ് എന്താലും കൊള്ളൂല ന്നാ വെയിലെ കുറച്ചൊക്കെ തട്ടും വേണം
ആഹ് ആഹ്
കുട്ടിന്റെ ഒരുപാട് വെള്ളത്തണികൾണ്ട് ഉം അപ്പൊന്ന് ണങ്ങി കിട്ടണം
പിന്നെ അതൊന്ന് കാറ്റിട്ടിയാല ഉണങ്ങും കഷ്ണം കട്ടില്ലാത്ത കഷ്ണം ആവുമ്പോള കട്ടി കുറവാണല്ലോ പെട്ടെന്നൊണങ്ങ
ആഹ്
പിന്നെ
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചിരിക്കാവല്ലേ
ആഹ് അതെ എന്നാ ഓക്കെ എന്നാ ശരി പിന്നെ വിളിക്കാം
ആഹ് ശരി ന്നാല്